ആഹ്
ഉം എന്താ എ എന്ത് ചെയ്യണേ ആ കേക്കുന്നുണ്ട് എന്താ ചെയ്യുന്നേ
ആഹ ഞാനേർതെരിക്കുന്നു
ഉ ഫുടൊക്കെ കഴിച്ച?
ഫു‌ഡോക്കെ കഴിച്ചു അവിടെ കഴിച്ചോ?
ആ കഴിച്ചു നല്ല മഴെണ് അപൊങ്ങനെ ഫാനൊക്കെ ഇട്ട് പൊതച് മൂടി ഇങ്ങനെ കടകുവ.
ചക്കക്കൂട്ടാനുണ്ട് ചോറ്ണ്ട് മീൻകറിയുണ്ട് പപ്പടമുണ്ട്.
അവിടെ
ചക്ക കൂട്ടാനും മധുരംണ്ടോ ചെറിയ മധുരാ
മധുര ഇല്ല രസല്ല ഞാൻ വിചാരിച്ചത്ര അ ശരിയയിട്ടില്ല.
ആഹ് മഴണ്ടോ
അതെന്താ പിന്നെ
ഇവിടെ ആയൊന്നൂല്ല.
മഴങ്ങനെ പെയ്യണ്ട്. ങ്ങനെത്തെ ചാറിങ്ങനെ നിക്കാണ് ഉം നല്ല സുഖണ്ട്. ഉറങ്ങാനൊക്കെ തോന്നണ കാലാവസ്ഥ ആഹ.
ആഹ ഇവടന്ന് സ്പെഷ്യലൊന്നൂല്ല ഉം
സ്പെഷ്യലൊന്നൂല്ല. എന്നാലും എന്തേലക്ക ണ്ടാവല്ലോ ആഹ്. ആ നോമ്പാണല്ലോല്ലേ?
ഞാ മാത്രള്ളേന്ന് ഉച്ചക്ക്.
പിന്നെ യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാണോ?
ഇഷ്ടമാണ്.
എവിടക്കൊക്കെ പോയിക്കണ.
അങ്ങനെ പ്രത്യേക സ്ഥലത്ത് കൊന്നും പോയിട്ടില്ല ഇഷ്ടമാണ് കെര്തീകാണ്ട് പോണം നടക്കണം എന്നില്ലല്ലോ?
അതില്ല എല്ലാർക്കും അങ്ങനെ തന്നെയാല്ലോ.
കുടുംബയിട്ട് പോയിട്ടുണ്ട്.
ഉം.
അല്ലാതെ ഫ്രണ്ട്സ ആയിട്ടൊന്നും പോയിട്ടില്ല.
ആഹ് ഫ്രണ്ട്സ ആയിട്ട് ഞാൻ ഒരു വട്ടം പോയിക്കണ് കോളേജിന്ന് പോവൂലെ അങ്ങനെ പോയിക്കണ്
ആഹ് അങ്ങനെ ചെറിയ ക്ലാസ്ന്ന് ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ ഞാനും പോയിക്കണ്.
ആഹ്. പിന്നെ ഫാമിലി ആായിട്ട് പോയിക്കണ് ഫാമിലി ആയിട്ട് പാലക്കാട് പോയിക്കണ്.
ഉം ട്രെയിനിലോ?
ട്രെയിൻല് ഇവിടുന്ന് പലക്കാട്ട്ക്ക് പോയി ഷൊർണ്ണൂർ എറങ്ങി ഷൊർണ്ണൂര്ന്ന് പാലക്കാട് ട്രെയിന് കേറി.
രാവിൽത്തെ ട്രെയിന്
ആഹ് രാവിൽത്തെ ട്രെയിന് രാവിൽത്തെ ട്രെയിൻല് കേറി ഹലോ കേക്ക്ണില്ല ആഹ് കേക്ക്ണ്ടല്ലോ അൻക്ക് കേക്ക്ണ്ടോ
എനിക്ക് സൗണ്ട് കൊറവാണ്
അതെന്താ
ഹലോ
ഹലോ ഹലോ ഹലോ
റേഞ്ചിന്റെ കൊറവാ തോന്ന്ണ്ട്ല്ലേ
ആ അതാവും
ആ
ഇപ്പ കേക്ക്ണ്ടോ
ആ എനിക്ക് കേക്ക്ണ്ട്
ഞാൻ പറയണത് കേൾക്ക്ണ്ട് നങ്ങള് പറയണ്ത് ഇങ്ങട്ട് കേക്ക്ണില്ല
കേക്ക്ണില്ലാ
ആ പ്പം കേക്ക്ണ്ട്
ആ റേഞ്ചിൻ്റെ പ്രശ്നാവും
അവിടെ കാരന്റ് ണ്ടോ ഇന്ന് പോയിട്ടെന്നെല്ലാ
പോയിട്ടില്ലാ തോന്ന്ണ്ട് ക്കറീല ഇല്ല കരൻ്റ് ണ്ടേനി
ഇവിടെ കരന്റിനിന്നൊരു കളി ഇള്ള മാരിയാ എടക് പോവും പിന്നെ വരുന്നത് എത്ര കഴിഞ്ഞിട്ടാന്നറിയോ
ഉം കാരൻ്റ്ണ്ട് കരണ്ട് പോട്ടില്ല കരന്റ് പോയിട്ടില്ല
ആ
കേക്ക് ഉം
കേക്ക്ണില്ലാട്ടോ റേഞ്ചിന്റെ കൊറവുണ്ട്
കേക്ക്ണെന്നെല്ലാ
ആ കൊറച്ചിച്ചേ
ആ
അത് സാരല്ല
അങ്ങ ആഹ് ഈ ട്രെയിന് ട്രെയിന് പോവുമ്പോ ന്താറിയോ മര്യായ്ക്ക് ജനറലൊക്കെ എട്ത്ത് നല്ല വൃത്തിക്ക് പോണം
ട്രെയിൻല് ലേ
പക്ഷെ ഇതു ഞമ്മളിവിടൊന്നും കുഴപ്പില്ല നോർത്തിലൊക്കെ കണ്ടിട്ടില്ലേ ജനറൽ എടുത്തിട്ടും കാര്യല്ല എ സി എട്ത്തിട്ടും കാര്യല്ല എല്ലോട്ത്തും ആൾക്കാരെയ്ക്കാരം
ആ ശെരിയാ
സിവിക് സെൻസില്ല ഒറ്റൊന്നിനും
ഷൊർണൂരിലൊക്കെ ചെന്ന് നമ്മൾ ഇവിട്ന്ന് ട്രെയിൻ എറങ്ങിയാ അവിട്ത്തെ ട്രയിനൊക്കെ കണ്ടാ പേടിയാവും
എത്രങ്ങാനും ആൾക്കാരെയ്കാരം ഒന്ന്ല് എവിട്ക്കാ പോണ്ടെന്ന് ഓൽക്കെന്നെ അറീല ആ അവിടെ ഇ എന്തൊന്നുല്ല ബുക്ക് ചെയ്ത് പോയിട്ടും കാര്യൊന്നുല്ല എല്ലാ ബോഗിം ഒരേമാതിരി
ആ അങ്ങനെ തന്നെ വൃത്തിയില്ല
വൃത്തിയില്ല അത് ശരി ഉ
ഫുഡൊന്നും കഴിക്കാൻ തോന്നില്ല
പാലക്കാടും വല്ലേ മെച്ച ന്നുല്ല പാലക്കാട് തീരേം വളർന്നിട്ടില്ല ഇപ്പളും ഒരു എന്താ പറയാ ഒരു ആധുനികതയൊന്നും വന്നിട്ടില്ല അതെ കുഗ്രാമം ചിലപ്പോ സിറ്റി റ്റി സൈഡ ഒക്കെ ഉണ്ടാവക്കാരം പക്ഷേ റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ ചുറ്റും കറത്തു മറ്റേ തമിഴ്നാട് പോലെ
അത് മലപ്പുറം കഴിഞ്ഞില്ല പാലക്കാടന്ന് പറയോന്നല്ല തമിഴ് നാട്ടിക്ക് എത്തിയ ഫീലായി
ആ എപ്പോഴും മറ്റേ നല്ല ഭയങ്കര കുത്തണ കളർ സാരി കുറെ നമ്മളിവിടെയൊക്കെ നമ്മൾവിടെക്കെ പണ്ട് ഒഴിവാക്കിയ ഡ്രസ്സൊക്കെ ഇപ്പ അവിടെ മെയിൻ ഡ്രസ്സുകള്
ആഹ ഞമ്മളവിടെ പുതിയ പുതിയത് ഇറങ്ങല്ലേ
ബേഗി ജീൻസ് ഇട്ട ആൾക്കാരില്ല
ആൾക്കാരില്ല
ആ അങ്ങനത്തെ അങ്ങനത്തെ ഭയങ്കര മോഡേൺ അങ്ങനെയൊന്നും ആരുല്ല അവിടെ
ഫുഡി് ഭക്ഷണത്തിന്റെ കാര്യത്തിലുണ്ട് ആ മാറ്റം
ആ അല്ല ഒരു ഹോട്ടല്
ഞമ്മൾ എവിടെയൊക്കെ എവിടെ നോക്കിയാലും റെസ്റ്റോറന്റുകൾുണ്ട്
ആ മന്തികടുണ്ട്
കുയിമന്തി ബിരിയാണി അവിടെ ആ പ്ര അങ്ങനത്തെ ഒരു കടയേ ഇല്ല
ആഹ ഇല്ല
ആ അങ്ങനത്തെരു മാറ്റുണ്ട് അതെന്തൊണ്ടാണാവോ
പിന്നല്ല മന്തി എനിക്ക അറിവ് അതാണ് മന്തി കടന്നല്ല അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറേ സ്ഥലത്ത് അങ്ങോട്ട് പോണ ബസ്സിനും ഇങ്ങോട്ട് പോണ ബസ്സിനും പുറത്തൊക്കെ നോക്കിയ അതൊരു റെസ്റ്റോറന്റ്ല്ല ഒരു നല്ല ഹോട്ടല ഇല്ല
പണ്ട് കാലമുള്ള ചെറിയ ചെറിയ രി പെട്ടിക്കടകൾ പോലത്തെ കടകളൊക്കെണ്ട്
അണ്ട് പിന്നെ ദോശയും അദ്വുതകൾ കെട്ടും
ആ അതുണ്ട് ഹിന്ദൂസിന്റെ ഏരിയ ആയിട്ടാണ് അവഞ്ഞ
എന്താ തമിഴ്നാട് സ്റ്റൈല ആണ് അവിടെ ഫുൾ
ആഹ തമിഴ്നാട് സ്റ്റൈൽ തന്നെയാണ്
ന്നാണ്ട് വിട്ട് നി
പറ
ചിലപ്പോ സിറ്റി ആ സിറ്റി സൈഡ ഒക്കെ ഉണ്ടാവേക്കാര ഏതെങ്കിലും അതി ഒരു സൈഡ ഒക്കെ ഭയങ്കര
ആഹ
സ്ഥലം ഇണ്ടാവക്കാറ കാരണം ഇപ്പോ ഈ നമ്മള് ഫോണിലൊക്കെ കാണണതല്ലേ
ആഹ ഇത് വേണെങ്കിൽ കൊറച്ച ഉള്ളൊക്കെ ആക്കാരം സി ആ നഗരം പോലാത്തെ ഇടങ്ങളിലൊക്കെ അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുംകാരം
ഉ എന്നാലും ഒരു പകുതിയിലേറും ഇങ്ങനത്തെ സ്ഥലങ്ങളാണ്
ആ തിരിച്ച എപ്പോഴായിരുന്നു വന്ന ട്രെയിന്
അന്ന് സമയൊന്നും ഓർമ്മല്ല എന്താലും വൈകുന്നേരം
ആഹ രാത്രികത്തെ ട്രെയിൻ ഇവിടെ എത്തില്ലേ
ഉം രാത്രിക്കത്തെ ട്രെയിൻഓടത്തി ഭക്ഷണം ഉച്ചക്ക്... ഉച്ചക്കെന്താ കാട്യേ? രാത്രി ഇവിടുന്ന് കഴിച്ചു. രാത്രി ഞങ്ങള് പോര്ന്ന വൈക്ക് മന്തി വാങ്ങി കഴിച്ചു. വീട്ടക്കെത്തീട്ട് പാഴ്സൽ വാങ്ങിപ്പോന്നു.
ഉം അല്ലേലും യാത്ര ചെയ്യുമ്പോ, പൊർത്ത്ത്തെ ഭക്ഷണം കഴിക്കാതിരിക്കാ നല്ലത് വയറിന്. നമ്മളെ നാട്ട്ത്തെ ഭക്ഷണും, വീട്ട്ത്തെ ഭക്ഷണും നമുക്ക് പരിചയള്ളതല്ലെ.
അന്ന്, അന്ന് വന്നു കൊറേ മന്തികയിച്ചു കെടന്നണ്ടൊറങ്ങി
ഉംമ്...... പിന്നെപ്പെയ് ഇഡലി സാമ്പാറ്പോലത്തെ ഭക്ഷണങ്ങളൊന്നും ഞമ്മക്ക് വല്യെഷ്ട്ടോല്ലാ.
ആ താല്പരയോല്ല്യാ.
യാത്ര ചെയ്യുമ്പോ പുതിയപുതിയേ ഭക്ഷണങ്ങള് പരീക്ഷിക്കണ്ടേ.
അവിടെയ്ന് പരീക്ഷിക്കാൻ പുതിയ ഭക്ഷണല്ലല്ലോ.. അവടൊക്കെ പഴേ ഭക്ഷണംതന്നെയാണ്. അ അവ്ടൊക്കെ പയേതാ. പ്രത്യേകിച്ച് ഭക്ഷണങ്ങളൊന്നൂല്ല്യ.
അവ്ടെ മലമ്പുഴ ഡാമ് കാണാൻ പോയിലേ?
മലമ്പുഴ ഡാമ് കണ്ടു പിന്നെ മറ്റേ റോപ്പ് വേൽ കേറീ...
ആ.. അത് നല്ലൊരു അടിപൊളിപരിപാഡ്യാണ്ലെ.
ആ റോപ്പുവേല് അതില്ങ്ങനിരിക്കാൻ നല്ല രസാ.
ആദ്യം പേഡ്യൊക്കെതോന്നും പിന്നത് രസാവും.
ഇപ്പയ്ന്റെ മേലക്കൂഡ്യൊക്കെ ഇങ്ങനങ്ങനെ പോവാന് സുഖാണല്ലൊ കേറാനുംഎറങ്ങാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ആ. പെട്ടെന്ന്കേറണം. ഞമ്മളബേക്ക്ക്ക് സീറ്റ് വരുന്നു ഇരിക്കുന്നു. ആ... ചാടിഎറങ്ങും മാണം. ഇപ്പല്ലാർക്കും വെയ്ക്കൂലല്ലോ
ആ അതാണ്.
ഓ.. അയിനക്കെന്തേലൊക്കെ മാറ്റം വരുത്തണം.
പിന്നവ്ടെന്ത കാണാള്ളത്?
അവ്ടതൊക്കെതന്നെയൊള്ളു പിന്നെ മറ്റേ തൊക്കെണ്ടല്ലൊ സ്നേക്ക് പാർക്കും
ആ..
ഒരു പാർക്ക്കള് രണ്ട് മൂന്ന് പാർ ആ അക്കൂറിയയും മറ്റെ അയ്ന്റുള്ളുക്കൊക്കെ പോയിങാണ്ട് കൊറേ മീന് അവ്ടേം ഇവ്ടേം.
ആ.....
ഞങ്ങള് പിന്നെ കോളേജിന്നൊരുവട്ടം പാലക്കാട് പോയിക്ക്ണ് അത്പിന്നെ ഐഐടി ണ്ടവ്ടെ.
ആ അപ്പൊ രണ്ട് വട്ടം പോയിട്ട്ണ്ട്ലേ.
അ അവ്ട്ക്ക് പാലക്കാട് ഐഐടി. വിസിറ്റെയ്യാൻ പൊയ്ക്ക്ണ്.
തൊരു ത് രസം തന്നേകാരം.
അതണ് അത് അത് വേറെ ഇത് വേറെ. ഇതിപ്പോഞമ്മള് വ്.. അത് നമ്മള് ബസ്സിലാണ് പോയത് ടൂറിസ്റ്റ് ബസ്സ്. ച്ചിട്ട് അങ്ങനെപൊയ്ക്കാണ്. മ് ഫ്രണ്ട്സെല്ലാരുമ്പാടെല്ലെ ടീച്ചർമാരും. അങ്ങനെ നമ്മള് ഫാമില്യാവുമ്പോ ട്രെയിനാണ് സുഖം.
ആ...
ബസാവുമ്പന്താറിയോ ഒരുപാട് ദൂരം പോവുമ്പോത്തിന് മനംപൊരട്ടലും ഛർദ്ദിക്കാംവരലൊക്കെ തൊടങ്ങും.
ണ്ട്.
അത് കോളേജ്ത്തെ ഫ്രണ്ട്സിന്റെ കൂടെയാവുമ്പോ അറിയിയില.
ഇല്ല ഇനിക്കതൊക്കണ്ട് ഞാൻ ഗുളിക കുടിച്ചിട്ടാണ് പോയത്
ആ.. ഗുളിക കുടിച്ചീന്ന് കരുതി ക്ഷീണൊന്നുല്ല്യാ..
എ എ എനിക്ക്... ഇല്ല ഇതുവരെല്ല ക്ഷീണം തോന്നലില്ല
ചെലാള്കൾകൊക്കെ ഗുളികൊടിച്ചാപിന്നെ ക്ഷീണാവും അപ്പയ്ന്റെ ബുദ്ധിമുട്ടിലേറെ നല്ലത് ഛർദിക്കേന്ന് തോന്നും
തറി ഗുളികട്ച എനിക്ക്‌ പ്പൊന്നില്ല എനിക്കത് കുടിച്ച് കഴിഞ്ഞാ പിന്നൊരുതാണ് വിശ്വാസാണ് ശർദ്ധിചൂലാന്ന് അപ്പപിന്നെ കൊഴപ്പല്ല
അതൊരു വിശ്വാസാണ്
അതെ
ഗുളിക കുടിച്ചിക്കണല്ലോ എന്ന്ള്ള വിശ്വാസം
ആ അയ്‌നയ്ന് അങ്ങൻത്തെ ബസ്സിന്റെക്ക പ്രശ്ന എന്താച്ചയിന്റെ സ്മെല്ലാണ് പറ്റാത്തത്
ആ
കുഴപ്പൊന്നുല്ല ആ സ്മെല്ലടിക്കുമ്പ ശർദ്ധിക്കാവരും പക്ഷേ ആ സ്മെല്ലില്ലെങ്കിൽ കുഴപ്പല്ല ഞാന് കോളേജ്ന്ന് പ്പ ലാസ്റ്റ് പോയത് ആ ബസ്സിന് സ്മെല്ല്ണ്ടേരുന്നില്ല ഒര് ഒര് സ്മെല്ലുണ്ടേര്ന്നില്ല ആ ബസ്സിന് എസീൻ്റെയും എന്താപറയ വേറെ വേറെ എന്തെങ്കിലുംമണോ അങ്ങനെന്നുല്ല നല്ല നല്ല സുഖേര്ന്നു യാത്രയ്യാൻ ആ
എവ്ടെകേന്നു
അത് എവട്ക്കേന്നു അത് അത് ഗോവ
വല്യ ടൂറയിരുന്നു ലേ
ആ ഒരു അഞ്ച് നാലൂസം നാല്ദിവസം നാല്ദിവസത്തെ ടൂർ ആദ്യംപോയത് ഏ ഇബട്ക് ടെണ്ഡലി ഡൻഡലി
ആ
അവിടെ ഒരൂസം സ്റ്റേ പിന്നെ അവിട്ന്ന് പോയി ഗോവ ഗോവേലൊരു സ്റ്റേ പിന്നെ തിരിച്ച് വീട്ട്ക്ക് പിന്നെ യാത്ര കൂടുതലായതോണ്ട് അത്യാവശ്യം യാത്രണ്ട് ബസ്സില് കെടന്ന്ഒര് രണ്ടൂസം നാലൂസ്ത്തില് നാലരയിട്ട്ണ്ടേര്ന്ന് അല് രണ്ടെണ്ണേ കടന്നൊർങ്ങാൻ ഒറൂമ്ട്ടിട്ടുള്ളു